ഹലോ പറയ്
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
എന്താണ് സുഖയിട്ടിരിക്കണു താൻ എന്താ ചെയ്യണെ?
ആഹ് ഇപ്പോ ഇവിടെങ്ങനെ വെറ്തങ്ങനെ ഇരിക്കാണ് ഇപ്പോ മോളെ വീട്ടിലൊക്കെ വന്ന് ഒന്ന് പോയി വ വന്നതാണ് അവിടെ ഓളെ നാത്തുനൊക്കെ പ്രസവിച്ചടക്കാണ് അപ്പൊ പിന്നെ നാപ്പതൊന്നും ആയിട്ടില്ല ഏ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ വൈകിട്ട് പോയതേനി
അത് ശെരി ആ ആ
കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിരിക്ക അവിടെ പോയി കൊറ റച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് അവരോടൊക്കെ
ആ എത്ര കൊറെ പേര് പോയേര്ന്നോ
ഇല്ലയ് ഞാനും ഹസ്ബൻഡും ചെറിയ മോളും കൂടെ പോയിട്ടൊള്ളേന്നു.
അതെ ആ ശരി അഹ് ശരി
അപ്പൊ അവള് ഇവിടെ ഇണ്ടായിനീ അപ്പൊ പിന്നെ അവളും കൂടെ കൂടെ പോയ നമുക്ക് ഇന്ന ഒപ്പം പോവാന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ പോയതാ
അഹ്ശരി ഓക്കേ
ഹസ്ബൻഡ് ഇവിടെ ഇല്ലെയ്നു അപ്പൊ പിന്നെ നമ്മളെ കൂടെന്നെ പോവാന്നൊക്കെ പറഞ്ഞണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങള്
അതെ അയ്ശരി
കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വീട്ടിലിങ്ങനെ വന്ന് പോര്ണേ വയ്ക്കനെ നമ്മളെ റംമ്പുട്ടാനൊക്കെ ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ട റംബുട്ടാനൊക്കെ റംബുട്ടൻ ഭയങ്കര ആയിട്ട് ഒക്കെ വാങ്ങി കൊടുത്ത് വീട്ടിലി ഇരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണ് നിങ്ങളെ വീട്ടില് റംമ്പുട്ടാൻ ഉണ്ടോ?
പുറത്ത് പോയപ്പോ വങ്ങിയതാണോ
ആഹ് പൊറത്ത് പോയപ്പൊ വീട്ടിലില്ല വീട്ടില ഇപ്പ നമ്മള് പിലാവിലെയുടെ തൈയ് ഒക്കെ ഉണ്ടക്കന്ന് നട്ടിട്ടുള്ളൂ മുറ്റത്ത് രണ്ടതൈയ് മഞ്ഞിം ചുവപ്പൊക്കെ തന്നെ തയ്യൊക്കന്ന് കുഴിച്ചിട്ടിട്ടുണ്ടന്ന് ഇന്ന് പോന്നപ്പോ വാങ്ങി നമ്മള് അയൽവാസിന്റെ വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഓലെ മതിലന്റെ അപ്പറതും ഇപ്പറതുംല്ലേ നമ്മള് അങ്ങട്ട് പോവലൊന്നും ഇല്ലട്ടോപക്ഷേഓല് ഇങ്ങട്ട്കൊണ്ടന്നരലൊക്കെ ഇണ്ട് ട്ടോ ചെലതൊക്കെ
തോന്നെഇപ്പൊ അതിന്റെ ഒരു സീസണാ തോന്നുണു
ആഹ് ഇപ്പൊ അതിന്റെ സീസൺ ആയിട്ടുണ്ടെങ്കിലും കടയിലൊക്കെ നല്ല വെലെ
ഉം
ഇൻക്ക് വടെ ഒന്നിന്റെ ചൊയെ മണ്ണോം ഒന്നും അറീണില്ലെ എന്താണന്ന് അറിയോ ഇൻക്ക് ജലദോഷൊക്കെ പിടിച്ചിട്ട് സൗണ്ട് ഒക്കെ മാറി ഒരു വ ഒന്നും വാസനിക്ക്ണില്ല ചോക്ലേറ്റ് കഴിച്ചിട്ട് ചോക്ലേറ്റ് ന്റെ ഒരു ഒരു സാധനം ഇങ്ങനെ മധുരള്ള സാധനം ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒന്നും
ഉം
അറീണില്ല ഒരു വാസനൊന്നുംല്ല
അയ്യോ ഡോക്ടറെത്തേക്ക് ഡോക്ടറെടുത്തേക്ക് പോയാക്കാർന്നു ഡോക്ടറടുത്ത്ക്ക് പോയോക്കാർന്നില്ലേന്ന്
എന്താറിയില്ല ജലദോഷം പിഠിച്ച ഇങ്ങനെ ആവലില്ല ഇപ്പൊ എന്താ അറിയില്ല മ ഒരു വാസനയില്ല എന്താണോവോലെ
അത് കൊറോണ ഉണ്ടെങ്കിലാണ് അങ്ങനെ ഉണ്ടാവും
കൊറോണപ്പണ്ടോ
അതറിയില്ല ഇപ്പൊ കൊറോണല്ല ഇപ്പൊ വേറെ എന്തോ ഒരു അസുഖം വരുന്നുണ്ടല്ലോ
എന്താ അറിയില്ലേ എന്റെ ഹസ്ബൻന്റിന് ഉണ്ടായിന്നി ജലദോഷംപനിക്കെ അങ്ങനെ എനിക്ക് പിടിച്ചതാണ് ഏയ്ന്ന് പക്ഷെ ജലദോഷം പിടിച്ചാ എനിക്ക് ഇങ്ങനെ ആവല് ഡോക്ടർത്ത് പോയാ ഓല് അത് ഇതൊക്കെ പറയാെന്ന് എനിക്ക് പേടിയാ ക്ഷെ ഇപ്പൊ സുഖആയിട്ട് വ ചിലപ്പോ വാസന വര്ണ് ണ്ട് ചില സമയത്ത് വാസന വര്ണില്ല അങ്ങനെണ്
എന്തെങ്കിലും തൊണ്ടവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോള് ണ്ടോ
ചുമ വരുന്നുണ്ട് ചുമ ഇക്ക് കുല്ലി ഇങ്ങനെ കാറിയിട്ട് കൂലി ഇങ്ങനെ കാറി വെരും
എന്നാണ് അന്ന് കൊറോണ ഒക്കെ ഇണ്ടായിപ്പോ കൊറോണ വന്നിട്ടുണ്ടോ നിനക്കൊക്കെ
കൊറോണ വന്നീന് അന്ന് ഇതുപോലെനി കൊറച്ച് ദിവസം എനിക്കൊന്നും ഒരു മണോ വാസനെ ഒന്നും ഇല്ലേനി ഞാൻ വിചാരിച്ച് ഇപ്പോഴും കൊറോണ ഉണ്ടോ റബ്ബേ എന്നൊക്കെ വിചാരിക്ണ്ട് ഞാന്
പറയാൻ പറ്റില്ല ഇങ്ങനൊക്കെ തന്നെയണ് ഓരോരുത്തർക്ക് വര്യാ
എന്താ അറിയില്ല ഞൻ എവ്ട്ക്കും വീട്ടിൽന്ന് പൊറത്ത് ഞാൻ പോവലില്ല ഇവ്ട്ക്കും ഞാൻ പോവലില്ല പക്ഷെ എന്റെ ഹസ്ബന്ഡന് ഉണ്ടായി ഹസ്ബന്ഡന് മാറി പക്ഷെ ആ മുൂപ്പരിക്ക് എന്താറിയോ എങ്ങനെ
ഹസ്ബന്ഡറ് പുറത്ത് പോണുണ്ടല്ലോ ആര്
ആ ഹസ്ബന്ഡറ് പുറത്ത് പോണണ്ട് പക്ഷെ ഹസ്ബൻഡിന് വാസനക്കൊന്നും ഒരു കൊഴപ്പുല്ല മണവാസന ഒന്നും ഒരു കൊഴപ്പല്ല്യ എനിക്കൊരു കൊഴപ്പഇല്ല പക്ഷെ എനിക്ക് വന്നത് എനിക്ക് ഇപ്പ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒന്നൊരു വാസനല്ല ഒന്ന് കഴിച്ചാലും പച്ച അങ്ങനെ എന്തോ കഴിക്കണ പോലെ
അതെ എനിക്ക് മറ്റേ കൊറോണ രണ്ടാം രണ്ടാമത്തെ ഇതില് വന്നില്ലേ ആദ്യത്തെ വെട്ടല്ല രണ്ടാമത്തെ ഇതില് അയില് വന്നപ്പോ എനിക്ക് ക്ക് കൊറോണ പിടിച്ചായിരുന്നു ഞാൻ പുറത്തേക്കോ എവിടേക്കും പോവാത്ത ആളാ ഞാന് ആ എന്നിട്ട് വീട്ടിലേക്ക് കൊറോണ കൊണ്ട വന്നത് ഞാന
തന്നല്ലേ ഞാനും ഒടുക്കും പോവല്ല ഈ വീട്ടിന്ന് പുറത്ത് ഞാൻ ഇറങ്ങലില്ല ആഹ്
ആ ആഹ് എന്നിട്ട് എനിക്ക് എവിടുന്നാ കൊറോണ റോണവന്നത് എനിക്കൊരു പിടുത്തുണ്ടാർന്നില്ല എന്നിട്ട് അങ്ങനെ ഞാനാണ് കൊറോണ കൊടുന്നത് പിന്നെ ഞാന് എന്റെ അമ്മായിമ്മയ്ക്ക് കൊടുത്ത കുറ
ഒരു ഒന്നൊരു വാസനല്ല നമ്മള സെന്റൊക്കെ ഉണ്ടാവലേ ഈ കുപ്പിസെന്റ അതൊക്കെ അടുത്ത് ഒരു മണാണ് ഒരു മണല്ല ഒന്ന് ഒരു മണംഇല്ല പക്ഷെ രാവിലെക്കെ ഒര് പത്ത് പത്ത് മണി പതിനൊന്ന് മണിൽ ചെറിയ വാസനക്കട കേട്ടോ വൈകുന്നേരം രാവിലെന്നരു മണ ഒരു സാധനം ഒരു സാധനം എന്താണെങ്കിൽ സാധനം എങ്ങനെ കഴിക്കാതല്ലാതെ ഒരു ഇ ദൂല്ലഎന്ത് എനിക്ക അറിയില ഞാൻ എല്ലടത്തും നീപ്പയൊക്കെ ഉണ്ടല്ലോ അ തെറ്റാണൊ എന്നൊക്കെ വി വിചാരിക്കൂട്ടോ പക്ഷെ ഇനിക്ക് ഫസ്റ്റ് തുടങ്ങിയത് എന്താ വച്ചാല് തല ക്കെ ഭയങ്കര ചൂട്എടുക്ക നല്ല മഴ പെയ്തിട്ടും തലന്റെ ഉള്ള് ഭയങ്കര ചൂട്എടുക്കല് ങ്ങനെ ഞാന് ഫാനിന്റെ ചുവട്ടിലൊക്കെ പോയി ഇങ്ങനെ കിടക്കേനി ഇത്രക്കെ ചൂടായിട്ട്
തനിക്ക് എന്തോ ഒരു അസുഖം വരുന്നുണ്ട എന്ന എനിക്ക് തോന്നണത്
എങ്ങനെ
തനിക്ക് എന്തോ ഒരു അസുഖം വരുന്നുണ്ട് ന്ന എനിക്ക് തോന്നണാണ്
എനിക്കോ
ആഹ്
എന്താ സുഖണാവല്ലേ
എനിക്കരു ഡൗട്ട്ണ്ട്
ഉണ്ടോ എനിക്കറിയിലട്ടോ ഏതായാലും ഏഹ് അന്ന് ഭയങ്കര ചൂടെടുക്കല് എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവലില്ല. പക്ഷേ കൊറച്ച് മുന്നേ ഞങ്ങൾക്ക് പൊട്ടിണ്ടായിനി പൊട്ടിണ്ടല്ലോ.
പൊട്ടി അതെന്താ?
പൊട്ടിണ്ടോ ചിക്കൻ ബോക്സ്
പൊട്ടി ആഹ് ആഹ് ചിക്കൻ ബോക്സ്.
ചിക്കൻ ബോക്സ് ഉണ്ടായ മോൾക്ക് സ്കൂളിന്ന്ണ്ടായതെനി ചിക്കൻ ബോക്സ് അപ്പോ ഓള് സ്കൂള് മൊത്തണ്ടായി സ്കൂളൊക്കെ അടച്ചിട്ടക്കേനി അപ്പോ ഓൾക്കിണ്ടായി പിന്നെ ഓര് നമ്മളെ ശുശ്രു ശ്രൂഷിക്കണത് അങ്ങനെ ആ സമയത്ത് ഇതുപോലെ ഞാൻ മറ്റേ എനി ക്കിണ്ടായി ഇനക്കിണ്ടായി ഇതുപോലെ ഇതുപോലെ മേലാകെ ആദ്യം തടിച്ചു പൊന്തി. തലേന്ന് രാത്രി മേലാകെ തടിച്ചു പൊന്തി. ചെവിയൊക്കെ നമ്മള് നല്ല വണ്ണം വെച്ച് വന്ന ചെവിയൊക്കെ ഉണ്ടല്ലോ. ചെവിയൊക്കെ വല്യയ എങ്ങനെ
ഒരു രാത്രി കൊണ്ടാണോ വന്നത്.
ആഹ് ഒരു രാത്രി കൊണ്ട് നമ്മളെ പുഴു കടിച്ചാല്ണ്ടാവല്ലോ നമ്മള് മേലൊക്കെ തണർത്തെടുക്ക. അതുപോലെ തണിർ എങ്ങനെ ആഹ്. തളർത്ത് മേല് ആകെ നമ്മള് നമ്മ തപ്പ പുഷു ഉണ്ടല്ലോ അത് കടിച്ചൂലേ
ആഹ് ആഹ് ആഹ്
പുഴു കടിച്ചിട്ട് അത് അതുപ്പോൽ ത ചെവിക്കെ ഇങ്ങട്ട് രാവിലെ ആയപ്പോത്തിന് ചെവി ഒക്കെ വല്യ ചെവിയായാണ്ട് തളർത്ത് പൊന്തിക്ക. ചെവി ഒക്കെ ഇങ്ങട്ട് കട്ടി കൂടിയക്ക ചെവിയൊക്കെ. പിന്നെ അതങ്ങനെ മാറി പിന്നെ എനിക്കൊരു കുളിര് വരല് തുടങ്ങി, അപ്പോ ഞാൻ എ എത്താപ്പോ ഈ വെയിൽ നല്ല കുളിരിങ്ങനെ അന്നതുപോലെ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടാനി.
ഉം
പിന്നെ ഞാൻ വിചാരിച്ച് കുളി മഴൊക്കെ ആയിട്ട് പിന്നെ വെയിലത്ത് ഞാൻ അങ്ങനെ പോയി. പിന്നെ തൊടങ്ങി പൊട്ടി മേലക്കെ പൊന്തല്. ഇപ്പ ഓരോരോ അസുഖങ്ങൾ വന്നതാ പിന്നെ ഇപ്പ ഇതിപ്പോ ഈ ജലദോഷം പിടിക്കാന് ഇപ്പോ
എടങ്ങാറ്.
ഇപ്പോ പിന്നെ അത് മാറിട്ടോ പൊട്ടിക്കെ പിന്നെ അത് മാറിപ്പോയി. പിന്നെ ഇപ്പോ കൈ ജലദോഷം പിടിച്ച് ഇൻക്ക് ജലദോഷം പിടിക്കലുണ്ട്. ക്ഷെ ഇങ്ങനൊരു ജലദോഷം പിടിച്ചിട്ടില്ല കൊറോണ ആയന്നതുപോലെ തലന്നതുപോലെ ചുട്ട് പെരുകൂല നമ്മള് തലന്റെ ഉള്ളിലൊക്കെ എന്തൊ ചുട്ട് പെരുകണ മാതിരി എന്തൊക്കെ ചൂട് എടുത്തിട്ട് എന്തൊക്കെ കാട്ടേണ്ടി നമുക്ക് അറിയില്ലല്ലോ അതുപോലെ എന്താന്ന് അറിയില്ല ഇപ്പോ മു വാസനൊന്നും വരു
ഞാൻ പറയാണെങ്കിൽ നന്നായിട്ട് ഞാൻ പറയാണെങ്കിൽ നന്നായിട്ട് തലേലും ഒ മൂക്കിന്റെ അവിടെയൊക്കെ നന്നായിട്ട് വിക്സ് പരത്തുക, എന്നിട്ട് ആവി പിടിക്കുക.
ആവി പിടിക്കിണ്ട് ഞാന്.
തോനെ കൊറച്ച് തോനശെ വിക്സ് പെരട്ടിക്കോ നല്ല സുഖം കിട്ടും നന്നായിട്ട് തുളസിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആവി പിടിക്കുക, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ, എന്നിട്ട് നന്നായി ആവി പിടിക്കുക, തൊണ്ടവേദന
തൊണ്ട വേദന ഇപ്പോ കുറവുണ്ട്, ചുമക്കുള്ള മരുന്നൊക്കെ ഉണ്ട്. എന്താ പറയാ വാസനയാണ് ഇപ്പോ മെയിൻ പ്രശ്നം ഒന്നും വാസനിക്കണില്ല.
അത് മാറിയാ വാസന വരും, ജലദോഷം കൊണ്ടാവും ചെലപ്പോ
പക്ഷേ മൂക്കടപ്പ് മാത്ര ഉള്ളൂ, ജലദോഷായിട്ടിങ്ങനെ മൂക്കൊന്ന് ഒലിക്കണൊന്നുംല്ല.
അതെ അല്ല മൂക്കടപ്പ്ണ്ട് ല്ലേ എന്നാ മൂക്കടപ്പിന്റെയാവും എന്നാ വാസന കിട്ടാത്തെ
മൂക്കടപ്പ് മൂക്കടക്ക് നമ്മള് ഇങ്ങനൊക്കെ ആക്കുമ്പോ അങ്ങനെ ഒണ്ടല്ലോ സൗണ്ടരു വ്യത്യാസം അങ്ങനെക്കായിട്ട് അതല്ലാത്തെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യല്ല അങ്ങനില്ല നമുക്ക് മൂ ക്ക്‌ന്ന് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ശ്വാസം കിട്ടാതെ എപ്പോഴും ഇരിക്കണം അത് ആ ബുദ്ധിമുട്ടില്ല
കടപ്പിന്റെ ആവും മണം കിട്ടാത്തത്
എന്താ അറിയില ഏതായാലും രണ്ടു ദിവസം പനിച്ചും ചെയ്ത് ഒരു ദിവസം നന്നായിട്ട് പനിച്ച് ഇപ്പം ഗുളിക കഴിച്ചു പിന്നെ അത് മാറി പിന്നെപ്പ അതാണ് അസുഖം മാറിയിക്കും ന്ന് വിചാരിക്ക
ക്ഷെ എമക്കരു കഷ്ടാണെ
ഞാൻ പറയാ ഒരു അസുഖം ഉണ്ടായാണ് ഹോസ്പിറ്റലിലക്ക് കാണിക്കാൻ പോവാത്ത ഒരാളെ ഇപ്പൊ എന്നും അസുഖണ പറിയ ഇപ്പൊ ഇന്ന് ഓരോ അസുഖായിട്ടും ഇങ്ങനെ വന്നോണ്ടിരിക്ക
അയ്യോ അതിങ്ങ് ഓരോ സമയത്തിന്റെ ആണ്
ആഹ് എന്താ അറിയില്ല ഓരോരോ അസുഖങ്ങള ഇങ്ങനെപ്പോനമുക്ക് തന്നെ ഒരു പേടിയാണ് എന്റെ ജീവിതത്തിൽഈ കൊറോണ വന്നപ്പ അന്ന് രണ്ടു ദിവസ ഇത്പോലെ ഇങ്ങനെ മണല്ലാതെ നിന്നിട്ടുള്ളൂ പിന്നെ മണക്കെ ഉണ്ടായി അന്ന് പെരുന്നാൾക്ക് ബിരിയാണിക്കെ വെച്ചിട്ട് മന്തിയൊക്കെ ഉണ്ടാക്കിട്ടരു മണൂല്ലേന ആർക്കുംണ്ട് എല്ലാർക്കും നല്ലരു ടേസ്റ്റും നല്ല മണക്കായിട്ട് എനിക്ക ഒന്നും ഒരു മണല്ല ഒരു സാധനം ഇങ്ങനെ കഴിക്കാ അത്രേ ഉള്ളൂ
അതെ എനിക്ക് കൊറോണ വന്നിട്ട് ഇവിടെ ചിക്കൻ കറി വെച്ചു ചിക്കൻ കറിക്ക് ചിക്കനൊന്നും ഒരു പ്രത്യേക മണൊന്നുമല്ല എന്തോ ഒരു സാധനം തിന്നണണ്ട്ന്ന് മാത്രം
ഞാൻ ചോദിച്ചി ഇക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടായിനി ഇവടെ എല്ലാർക്കും നല്ല രസുണ്ട് നിക്കും അതും രസല്ല ഒന്നും ഒന്നും ഒരു രസല്ല എങ്ങനെതൊക്കെ തിന്നാൻ കഴിയ ഒരു സാനം ഇങ്ങനെ തിന്ന അത്ര മാത്രേ ഉള്ളൂ ഞാൻ പറയാ എങ്ങനെ അതൊക്കെല്ലേ നമുക്ക് രുചിയ മണംന്നുമില്ലഞ്ഞാല്
എന്നാലേ ശരിട്ടാ
ശരി എന്നാല്
കട്ടാക്കിക്കോ ഉ